ചായക്കടി
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് അത് മഴ ഉണ്ടായിരിക്കും റെയ്ഞ്ചിന്റെ പ്രശ്നമായിരിക്കും അതാന്ന് തോന്ന് അതാ
ആഹ്
ആ മഴയില്ലേ ഇന്ന് ഫുള്ള് മഴയില്ലേ
ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ടാ വന്നത് മറ്റേ ടച്ചിങ്ങ് ആയിരുന്നു
ഓ ടച്ച് വർക്ക് ചെയ്യുന്നേന്റ അല്ലെ
പിന്നെ ഒരു വെയില് കണ്ടപ്പോ
ആഹ് ഇന്ന് വെയില് ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നട്ടോ രാവിലെ മുതലേ മഴയായിരുന്നല്ലോ
ഇടയ്ക്കൊരു വെയിൽ വന്നായിരുന്നു
ആന്നല്ലേ ആഹ് രണ്ടൂന്ന് ദിവസം അങ്ങോട്ട് അടുപ്പിച്ച് മഴയാണ് അത് കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും അടുപ്പിച്ച് പിന്നെ മഴ
ആഹ് ഇന്നലെ ഒക്കെ ഭയങ്കരായിരുന്ന്
ഇന്ന് ഇവിടെ ഇന്നും നല്ലത് തന്നെയായിരുന്നു ഉം എന്തൊരു കാലാവസ്ഥയ അല്ലയോ തണുപ്പാ
അതുകൊണ്ട് എനിക്ക് തോന്ന് നെറ്റ്‌വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും
പിള്ളേർക്ക് പനിയൊക്കെ ഉണ്ടോ അസുഖം വല്ലോം ഉണ്ടോ
ഇല്ല അവർക്ക് ഇപ്പ കുഴപ്പൊന്നു ഇല്ല
ആഹ് ഇല്ല ഇവിടെ പറയുന്ന കേട്ട് അവിടുത്തെ സ്കൂളുകളിലൊക്കെ എന്തുവാ ഷിഖല്ലേ കൊണ്ട്
വിളിക്കുന്നില്ലേ ഹലോ
ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നില്ലായിരുന്നു
ആഹ് എന്തോ നെറ്റ്വർക്ക് ആയിരിക്കും ഇഷ്യൂ ആയിരിക്കും
അപ്പ ഇവിടെ വന്നു അവര് വന്നായിരുന്നു ഉച്ചക്ക് ഹെൽത്തിന്റെ ഈ ഹെൽത്തിന്റെ ആൾക്കാര്
ആഹ് ആഹ് എന്നിട്ട്
ഹെൽത്തിന്റെ വന്നപ്പോ അവര് ചോദിച്ചു ക്ലോറിൻ ഒക്കെ ചെയ്ത വെള്ളത്തിലൊക്കെ ഇട്ടോന്ന് ബ്ലീച്ച് ബ്ലീച്ചിംഗ് പൗഡർ അന്ന് തന്നത് ഇട്ടോ എന്ന് ചോദിച്ചു
ആഹ് ആഹ് ആഹ് ഈ പഞ്ചായത്തിന്റെ ഗ്രൂപ്പികെട ക്കുന്നുണ്ടായിരുന്നു എല്ലാടം എലിപ്പനിയാണ് അപ്പൊ അതുകൊണ്ട് ഈ തൊഴില മറ്റേ തൊഴിലുറപ്പ് ചെയ്യുന്നവരൊക്കെ അതിന്റെ മരുന്ന് കഴിച്ചിട്ട് വേണമെന്ന് ഇറങ്ങാന്
ആന്നോ ആഹ് അപ്പം അവര് ഞാൻ അവരോടൊക്കെ ചോദിച്ചു അപ്പം ഇവര് പറഞ്ഞു ഷിഗെല്ല അതു ഇതുക്കെ നമ്മുടെ ഏരിയെ വന്നന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ച് എവിടാണന്ന്
ആഹ് ആഹ്
അപ്പൊ അവര് പറഞ്ഞു പട്ടാഴി വടക്കേക്കരയിലാ ഷിഗെല്ല
പക്ഷെ പത്തനാപുരത്ത് സ്കൂളിൽ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടെ
ഇപ്പോ സീനാവുവല്ലേ
എന്തോ
സ്കൂളി വന്നെങ്കി സീനാവുവല്ലോ ഇപ്പം
ആഹ് അതെ അതാണ് ഇവിടത്തെ സ്കൂളുകളിൽ പനി ആയത് കൊണ്ട് എല്ലാരും മാസ്ക് വെച്ചുകൊണ്ട് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്
വയറിളക്കം അല്ലയോ ഇതിന്റെ മെയിൻ
ആഹ് അതിന്റെ ലക്ഷണം വയറിളക്കം ആണ് വയറിളക്കവും ചർദ്ദിൽഒക്കെ ആണ്
അതൊക്കെ വന്ന ഒന്നും പറയണ്ട തുടക്കം അറിയണം തുട ഇപ്പറഞ്ഞില്ലേ പറഞ്ഞു
ആ ആദ്യമേയിത് വരുമ്പഴേ കൊണ്ട് ഹോസ്പിറ്റലി കൊണ്ടോയി കാണിച്ചോണം ഇതാണോന്ന്ള്ളത് നോക്കണം കുഞ്ഞുങ്ങക്ക് അതിനും മരുന്നുണ്ട് എത്രായാലും വയറിളൊക്കൊ ചർദിലൊക്കെല്ലേ? ആന്റിബയോട്ടിക്കുകളൊക്കെ തന്നായിരിക്കും ഇതൊരു വൈറസല്ലേ എന്തായാലും വൈറസോ, ബാക്ടീരിയെങ്ങാണ്ടാന്ന് തോന്നുന്ന് അപ്പൊ ആന്റിബയോട്ടിക് അതെയതെ കൂടുമ്പഴാണ് മരുന്ന് നന്നായിട്ട് പിടിച്ച് ട്ടില്ലെങ്കിലോ അല്ലെങ്കി വേറെന്തെങ്കിലുവൊക്കെ അസുഖങ്ങളുള്ളവരൊക്കെയാണെങ്കിലോ പിന്നെ കുഞ്ഞുങ്ങക്ക് ഇമ്മ്യൂണിറ്റി കൊറവല്ലേ? അതുകൊണ്ടൊക്കെയായിരിക്കും ചെലപ്പോ
എന്തായാലും ശ്രദ്ധിക്കണം വെള്ളവാണ് മെയിൻ
അതെ അതെ വെള്ളത്തി കൂടാണ് കുട്ടികളല്ലേ അവര് വളരെ ശ്രദ്ധിക്കാതൊക്കെല്ലേ ഈ ടോയ്ലറ്റുകളൊക്കെയാണ് പ്രധാന കാരണം എല്ലാരും കോമൺ ടോയ്ലറ്റല്ലേ ഉപയോഗിക്കുന്നത് അതാണൊരു വിഷയം
ആ ചെിളി അതുപോലെ ചെളി വെള്ളത്തിലൊക്കെ പിള്ളേര് ചവിട്ടാതെ എടുക്ക എല്ലാം വൃത്തിയായിട്ട് കൈ സോപ്പിട്ട് കഴുകിയും വെരുമ്പം
മ് പിള്ളേരെന്ത് ചെയ്യും സ്കൂളി പോകുന്നത്
ആ അവിടെ ശെയറുണ്ടോ സ്കൂളില് ആഹാരം ശെയെറ ചെയ്യുമോ?
അടുത്തിരിക്കുന്ന കുട്ടികൾ തമ്മിലുണ്ട് അവളുടെ മോളുടെ ഒരു കൂട്ടുകാരിയ്ണ്ട് അടുത്തിരിക്കുന്ന അവര് തമ്മില് ഫുഡ് അങ്ങോട്ടിങ്ങോട്ടും കൊടുക്കുന്നാ പറയുന്നേ ആ കുട്ടി മിഷനും പനിയായി രണ്ട് ദുവസായിട്ട് വന്നില്ലായിരുന്നു ഇപ്പഴേ വന്നേന്ന് പറഞ്ഞു ഇവടെ മോന് പനിയായിരുന്നു ഞാൻ രണ്ടുസായിട്ട് വിട്ടിട്ടില്ല ആ ഇപ്പത്തെ കാലാവസ്ഥയുടെ ഒക്കയല്ലേ?
ആണോ എന്നാ മാറിയിട്ട് വിട്ടാതി പിന്നെ ഇന്നായിരുന്നല്ലോ സെൻസസിന്റെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന ലാസ്റ്റ് ഡേ ഹലോ എടാ കേൾക്കുന്നോ? നെറ്റ്‌വർക്കിന്റെയാണോ? കേൾക്കുന്നില്ലല്ലോ
എനിക്ക് എനിക്ക് കേക്കുന്നുണ്ട് എനിക്ക് കേക്കുന്നുണ്ട്
ആഹാ അതെയതെ അന്നേരം കൊഴപ്പവില്ല ആ അല്ല സെൻസസ് ന്റെ ലാസ്റ്റ് ദിവസായിരുന്നന്നേ ഓൺലൈൻ ചെയ്യുന്നെ
ആ അത് ചെയ്തോ?
ഞാനിവിടുത്തെ ചെയ്തു ഇവിടുത്തെ എന്റെ വീട്ടിയിവിടപ്പം ആറ് പേരൊരുമിച്ചാ എനിക്ക് വേറെ വീടുണ്ട് അവ്ടെ ത്തെ ലൊക്കേഷൻ ഓണാക്കണെ അവടെ പോണം അതോണ്ട് ഇവിടന്നങ്ങ് ചെയ്തു
ആഹ് റേഷൻ കാർഡില് ഇപ്പൊരു ഇതില്ല കെടക്കുന്നെങ്കി ഇപ്പൊ ഒരുമിച്ച്
അവർ റേഷനാണ് നോക്കോ എനിക്കറിയത്തില്ല റേഷൻ കാട് വേണോ?
അത് ചെ അല്ല അതിനാത്ത്പ്പം ചെയ്തില്ലേ? അപ്പതിനാത്ത് ചോയിച്ചില്ലേ?
ചെയ്തത് റേഷന്റെയൊന്നും ചോയിച്ചിട്ടില്ല
അല്ല വീട്ട്ലുള്ള അംഗങ്ങളുടെ എല്ലാരേം പേര്ട്ടോ അപ്പൊ?
എത്ര പേര് വീട്ടി കുടുംബത്തിലൊണ്ടന്ന് മാത്രേ ചോയിച്ചു
ചോയിച്ചൊള്ളു അപ്പ നിങ്ങള് റേഷൻ കാർഡ് ഒരു റേഷൻ കാഡിതന്നാന്നോ എല്ലാര്‌ടം പേര്? അതോ വേറെയാന്നോ രണ്ടായിട്ടാ അപ്പം കൊഴപ്പയില്ലെ അന്നേരവത്?
അറിയത്തില്ല അല്ലേ പിന്നെ അവ്ടെ പോയി ലൊക്കേഷനോണാക്കി ചെയ്യണം
ചെയ്യണമല്ലേ?
ലൊക്കേഷൻ ഇടണം വീടിന്റെ ലൊക്കേഷനെ പിന്നത് പറ്റത്തില്ല അത്കൊണ്ട് ആക്കലെ രജിസ്റ്റർ ചെയ്ത്ട്ടു ഇത് ചെയ്യാത്തവരു ഒണ്ട് കൊഴപ്പൊല്ലായിരിക്കും ഡയറക്റ്റ് ആൾക്കാര് വര്ന്നോണ്ട് വീട്ടില് വന്നിട്ട് അല്ലിപ്പൊ വല്ലെ അവ്ട വരുവാന്നെ ചോയിക്കുവാന്നേ അങ്ങോട്ടെങ്ങണം പോവാ അവ്ടെ ചെയ്താര്ന്നോ ഇര്ന്നുള്ള നിക്ക്ന്ന്
ഞാം
ഇല്ല ഇല്ല എടക്ക് വിട്ട് പോവാ
ആന്നോ എനിക്ക് കേക്കുന്നോണ്ട് എനിക്ക് ഫുൾ പറെന്ന കേക്കുന്നോണ്ട് ആഹ്
അപ്പ എന്തെലും ഇഷ്യൂ ആരിക്കും വൈഫൈയ്യാ പക്ഷെ എന്താന്നെ നെറ്റ് വർക്കിന്റെ ഇഷ്യൂ ആണോ എന്തുവാന്നറിയത്തില്ല
ഇപ്പം കെക്കാമോ ഞാം പറെന്നേ
ആഹ് ഇപ്പ കെക്കാം എടക്കിടക്ക് കട്ട ആയി പോന്ന് കട്ടല്ല കേക്കാതിരിക്ക്ന്ന്
ആഹ് നമുക്ക് ഇന്ന് ഇനി ചെയ്യാം പറ്റുവോ
ഇപ്പ നമുക്ക് മൊബെലിക്കുട ചെയ്യാം
പറ്റുവല്ലേ ആഹ് വയ്യ്ട്ട് പാപ്പെടെ മൊബെല് ആഹ്
ശേഷം ഓണാക്കിട്ട് പിന്നെ ബാക്കിയൊക്കെ ഇതാ ചോയിക്കുന്നത് മറ്റെ നിങ്ങത്ത വാർത്ത തറ തറയിട്ട ക്കുന്നത് എന്തുവാണ് ടൈൽസാണോ അങ്ങനെ അത് കഴ്ഞ്ഞട്ട് വാർ പ്പിന്റ കാര്യം മേളിലത്തെ ഓടാണോന്ന് ചോയി ക്കും പിന്നതെപോലെ കക്കൂസിന്റ കുഴിയടെക്കെ കാര്യങ്ങള് വീട്ടിലെ പൈപ്പിന്റ കാര്യങ്ങള് ബാത്ത്റൂമ് സ്വന്തമായിട്ടൊണ്ടോന്ന് കെണറൊണ്ടോ വെള്ളം ഒണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒള്ളൂ മെയിനായിട്ട് ചോയിക്ക്ന്നെ ഹത് ഇപ്പ എല്ലാരും ചെയ്തൊന്നും കാണത്തില്ല കാരണം ഈ മൊബെല് ഉപയോഗിക്കാറിയാത്തവറ് കൊക്കെ ചെയ്യാം പറ്റത്തില്ലല്ലോ അപ്പം ഇത് മറ്റേവര്ടെ ഇത് വർക്ക് കൊറയ്ക്കാം വേണ്ടിട്ടാ ഉം അപ്പ വീട്ടില് ഇനി അവര് വര്ന്നുണ്ടല്ലോ അപ്പൊ വീട്ടിൽ വന്നെടുക്കുമ്പം പിന്നെ കൊഴപ്പല്ല അത്ര അവർക്ക് പാടില്ല അതവാ ഇവിടെ ങ്ങാനും ചോദിക്കുവാണേ അപ്പുറത്തോട്ട് ങ്ങാനും പോയിട്ട് ങ്ങനെ നോക്കാംനിപ്പ അയിന് എങ്ങനാന്നന്ന് അറിയത്തില്ല നോട്ടം ഇനി ഞാൻ പറ്റുവാന്നെങ്കി ചെയ്തു വിടാം അവിടെ എത്ര പേരാന്ന് വെച്ചാല് നേരിട്ടങ്ങ് വെച്ച മതി അത് പാടൊന്നുംഇല്ല സപ്മിറ്റ് എലിസബത് ക്യൂവിങ് ചെയ്താൽ മതി ലൊക്കേഷൻ ഇച്ചിരി ഓണാ ക്കാൻ ഇച്ചിരി പാടുപോലെ നേര് കറക്ട് ആയിട്ട് ലൊക്കേഷൻ അവിടെ ഒര് ട്രെഡ് മാർക്ക് കാണിക്കും പിന്നെ നമ്മളൂടെ അവിടോ ട്ട് പോണ്ടൊരു യെല്ലോ ഇത് വെച്ചാ മതി നോടാതെ കറക്റ്റ് ആയിട്ടേ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എടക്കെടയ്ക്ക് വിട്ടു പോവുന്നോണ്ടേ
ആന്നല്ലേ ഞാൻ പറഞ്ഞ ക്ലീ
ആഹ് ഇപ്പ ക്ലിയറായി ആഹ് ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു
പ്പ ഞാൻ പറയുന്നത് അല്ല കേ എനിക്കേക്കായിരുന്നു
അപ്പൊ അങ്ങനെ ചെയ്താൽ മതി ലൊക്കേഷനൂടെ ആട് ചെയ്ത് ഓണാക്കി ചെയ്ത് ഓൾ അല്ല ഓൾറെഡി ലൊക്കേഷൻ അതി കാണിക്കും ഒരു റെഡ് അപ്പൊ നമ്മള് ഒരു മഞ്ഞ ഒരു സാധനം ഡ്രാഗിയ്ത് ഇങ്ങനെ അവിടെ കൊണ്ട് വന്ന് വച്ചാ മതി
അതെല്ലേ ആഹ് ആഹ് ആഹ്
അത് പകുതി പേര് ഇത് ചെയ്തിട്ടില്ല കാരണം മൊബൈൽ അവറില്ലാത്തവനൊന്നും ചെയ്യുത്തില്ലല്ലോ പിന്നെ ഇവർക്ക് പണി കുറയ്ക്കാം വേണ്ടീട്ട് എങ്ങാണ്ടാണ് ചെയ്യാൻ പറയുന്നത് അവര് വരുന്നുണ്ട് ഇന്ന് നാളെത്തൊട്ടങ്ങാണ്ടേ എറങ്ങുന്നെ ആഹ് കുഴപ്പഇല്ലല്ലോ അവരൂടെ വന്നിട്ട് അല്ലേ പിന്നെ അന്നേരം ഇവിടാ താമസിക്കുന്നായോണ്ട് ഇവിടെ വെച്ചെന്നങ്ങ് പറയാല്ലേ സങ്ങാണും ചോയിക്കു വാണെങ്കി കാരണം ഈ ആധാറ് മൊത്തം ഇവിടുത്തെ അഡ്രസ്സേ കിടക്കോ
ആഹ് അത് അങ്ങനാണല്ലോ എല്ലാരേം അഡ്രസ്സ് അങ്ങനാണല്ലോ നമ്മള്
ആഹ് പുട്യ അതിലോട്ട് ആക്കിയിട്ടില്ല അഡ്രസ്സ് റേഷൻ കാർഡ് മാത്രം രണ്ടെണ്ടേ ഒര് ഉള്ളൂ എന്നാ ശരി വേറൊന്നും ഇല്ല പ്രത്യേകിച്ച്
ആഹ് ശരി ശരി എന്നാ ഓക്കെ